ആഹ് കേക്കുന്നുണ്ട്
എന്തോണ്ട് വിശേഷം സുഖായിട്ടിര്ക്ക്ണു
എന്താ ഫുഡൊക്കെ കഴിച്ചൊ? ആഹ് കഴിച്ച് കെടന്നു.
ആണോ? ഞാൻ കഴിച്ചോണ്ടിരിക്കുവാ
ആഹ് എന്തൊക്കെ ഫുഡ്?
ഇന്ന് വൈകിട്ട് നൂഡിൽസ് ആയിരുന്നു.
ഓഹ് എൾപ്പപണിലെ.
അതന്നെ.
എന്താ മാഗി ന്യൂഡിൽസ് ആയിരിക്കുല്ലേ?
ആഹ് അതെ അതെ അതെ.
ഉം ഇന്നതോണ്ടൊത് അല്ല ഇതോണ്ട്.
ഇന്ന് അതുംകൊണ്ട് അഡ്ജസ്റ്റൈയ്തു.
ആഹ് ഉച്ചക്കെന്തേന്ന് സ്പെഷ്യല്?
ഉച്ചക്ക് ചോറന്നെ ചോറ് പിന്നെ. ഏഹ് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ആഹ് ചിക്കൻ ആയിരുന്നോ സ്പെഷ്യല്ന്ന്
ഉം ഇങ്ങൾ കുക്കൊക്കെ ചെയ്യോ? കുക്കൊക്കെ ചെയ്യും.
നമ്മടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മള്തന്നെയാ ചെയ്യുന്നേ.
ഉം വേറൊന്തൊക്കെയ്ണ്ട്?
എന്തോ?
വേറെ എന്തൊക്കേന്ന്ട്ട്?
വേറെന്താ ഇങ്ങനെ പോവുന്നു മഴയുണ്ടോ അങ്ങോട്ടൊക്കെ?
ഇല്ല ഇന്നൊന്നും മഴ കൊറവാണ്.
ഇന്ന് പൊതുവേ എല്ലാട്ത്തും മഴ കൊറവാന്ന് തോനുന്നുല്ലേ.
ഓ അവ്ടീം മഴല്ലല്ലേ?
അവ്ടെ ഇവിടെന്നും മഴ പെയ്തിട്ടേ ഇല്ല.
ഉം ഇന്നിവിടീം ഒന്ന് ചാറിപ്പോയി തീരെ പെയ്യാതിര്ന്നിട്ട്ല്ല.
ആഹ് ഹ ഹ ഹാ ആഹ് പിന്നെ മക്കളൊക്കെ ഇല്ലേ?
ആഹ് ണ്ട്. അല്ല മോള് ചെറിയ മോളാ
ചെർതാല്ലേ ഒറങ്ങിയോ എല്ലാരും ഒറ കുഞ്ഞ് ഒറങ്ങിയോ?
പിന്നെത്.
ഉം പിന്നെ അവിടൊക്കെ? ആഹ് മഴ വെള്ളത്തിന്റെക്കെ പ്രശ്നങ്ങളുണ്ടോ മഴ പെയ്യാൻ തൊടങ്ങിയാല്?
ഓഹ് ഇല്ല അങ്ങനെ കൊഴപ്പന്നുല്ല അവ്ടെ എങ്ങനെ?
ഇവിടിം കൊഴപ്പൊന്നുല്ല.
അട് പിന്നെ ആറൊക്കെ ഉണ്ടെങ്കില്
ഓഹ് അങ്ങനെ നിക്കൂലെ.
കായലും നദിയൊക്കെ ഉണ്ടെങ്കിലും കൊഴപ്പം നമ്മള് താമസിക്കുന്നത് കൊഴപ്പൊന്നുല്ല. അയിന്റെ ഈ സൈ സൈഡിൽ താമസിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളു. ആഹ് ഹാ
വേറെന്നിട്ട് എന്തൊക്കെ ഫുഡ് ഇപ്പൊ കഴിച്ചൊണ്ടിരിക്കാ
ഉം കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്ത് വെക്കു ആയിരുന്നു അന്നേരാണ്. വിളിച്ചത്.
ഉം.
ഉം പിന്നെ അവിടെ ഇന്നെന്താണ് സ്പെഷ്യലൊക്കെ?
ഇന്ന് സാധാച്ചോറ്, അയ്ലക്കറി, പപ്പടം. അങ്ങൻത്തൊക്കെ തന്നെ പിന്നെ നമ്മളെ ചെറുപ്പയർല്ലെ കൂട്ടാൻ വെച്ചത്.
ആഹ് അഹ് അഹ് അ ആഹ്.
നൈറ്റും ഒരു ഏ ഉച്ചക്കും രാത്രിയും വേറെ വേറെ ഫുഡ് ഉണ്ടാക്കല
ആഹ ചെ വൈകിട്ട അധികം ചപ്പാത്തി ആയിരിക്കും ക്ക് പിന്നെ ആഹ ചോറ് രാവിലെ ചോറ് വെക്കും മക്കൾക്ക് സ്കൂളിൽ കൊണ്ടോണ്ടോണ്ട്. ചോറ് വെക്കും അപ്പൊ വൈകിട്ട അധികം ചപ്പാത്തി ആയിരിക്കും.
മക്കളെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞോ പഠിത്തൊക്കെ കഴിഞ്ഞോ?
ആ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാം കഴിക്കാൻ കേയറിയത് ഇല്ലെങ്കി പിന്നെ എല്ലാ ക്ഷീണം പിടിക്കും പിന്നെ അവര് ഉറ ആഹ അതെ അവര് ഉറങ്ങലായി
ഉം
അതുകൊണ്ട്ന്നെ പഠിപ്പിച്ചു രണ്ടാളെയും പഠിപ്പിക്കണം അതന്നെ
രണ്ടാളും പഠി ഒരാളെ എഴുതിപ്പിക്കണം പിടിച്ചെഴുതിപ്പിക്കണേ ഈ വർഷം സ്കൂളിൽ ചേർത്തിട്ടേ ഉള്ളു
എൽ, കെ, ജി, ലാ ഒന്നാം ക്ലാസിലാ?
എൽ, കെ, ജില്
ഓ ഓ ക്ലാസ ഒക്കെ പോണ് കുട്ടീന്റെ കുട്ടിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോണ്ണ്ട്‌
കൊഴപ്പല്ല ക്ലാസ്ന്നും കഴപ്പല്ല പട്ത്തം കൊഴപ്പമൊന്നുല്ല
ഉം ഉം പിന്നെ പുതി ആദ്യായിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ? ഇച്ചിരി പെൻസിലൊക്കെ പിടിക്കാനേ -
ആണോ
ആഹ അതെ അതെ അതുകൊണ്ടൊരു ചെറിയൊരു പ്രശ്നേ ഉള്ളു എഴുതാനൊക്കെ ഇരിക്കുന്ന കൊഴപ്പല്ല പഠിക്കാനൊക്കെ ഇരിക്കുവാണേങ്കലും കുഴപ്പൊന്നുല്ല
നെയ്സറി വാലവാടി അങ്ങനെ ഒന്നും പോയിട്ടുണ്ടോലൈക്കാര ല്ലേ?
അംഗൻവാടി പോയിട്ടുണ്ട് പക്ഷെ അവര് കൊറേ നാള് നമ്മളിപ്പം മൂന്ന് വയസ ആയപ്പം തൊട്ട് വിട്ടതോ പക്ഷെ അവരൊന്നും പഠിപ്പിച്ചില്ല
ഓ ഇവടെക്കെ ഭയങ്കര വർക്കൊക്കെ തരും പിറ്റേ ദിവസം ചെയ്യാനൊക്കെ
അംഗൻവാടിയിലോ?
ആ അതുപോലെ തന്നെ നമ്മള പ്രവേശനോത്സവത്തിന് സ്ലൈറ്റ് കളർ ബുക്ക് കളറ് പെൻസിൽ പെട്ടിയ ഒക്കെ കൊടുക്കും
ആഹ ഇവിടെ ഒന്നുമില്ല ഇതുവരെ ഒന്നും പഠിപ്പിച്ചിട്ടും ഇല്ല ഒന്നും ഒരു കഥയോ ഒരു പാട്ടോ അങ്ങനെൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വർഷം അതുകൊണ്ടാ ഞാൻ പിന്നെ സ്കൂളില് എൽ കെ ജിയി അങ് ചേർത്തെ വെറുതെ വർഷങ്ങൾ ഇങ്ങനെ കളയുന്നരം നല്ലത് പിള്ളേരുടെ ഭാവി ഇല്ലേന്നല്ലേ
ആ എടൊ പിന്നെ ന ദിവസം വർക്കൊക്കെ തരും അതായത് പിറ്റേ ദിവസം അതോൽക്ക്. പഠ പഠിപ്പിക്കാനൊന്നും കഴിയല്ല എന്നാലും ഓലക്ക് പറ്റണ രീതിയില്
ആഹ അതെ അതെ അതെ അതെ ഉ ആ ഹ ആ
ഉംഞഞീ വിട
പക്ഷെ അത് നല്ലതാട്ടോ പിന്നെ അവർക്ക് ക് സ്കൂളിലൊക്കെ ചേർക്ക നക്കുമ്പോ അത് ഭയങ്കര ഒരു നമുക്ക് എളുപ്പമാകും
മ്മക്ക് എളുപ്പമാണ് അവർക്കും തന്നെ ഒരു ഷോക്ക് ഉണ്ടാവൂല്ല
ആ് അതെ അതെ അതെ ഇത് ആദ്യമായിട്ട് കേറുമ്പോഴ പെട്ടെന്ന് ഇത്രയൊക്കെ പഠിക്കാനോ എഴുതാനോ എന്നൊക്കെ ചിന്തിക്കുമ്പോളേ അതൊക്കെ പിള്ളേർക്ക് ക്കൊരു ഹെവി ഭയങ്കര ഒരു ഭാരവായിട്ട് തോന്നും
എന്താ അംഗലവാടി ടീച്ചറൊക്കെ എന്താ കൊറച്ച് ഇത്ള്ളതാ?
എനിക്കറിയില്ല. ഞങ്ങള് ഇവടം വന്നിട്ടിപ്പോ ഒരു വർഷം രണ്ട് വർഷം രണ്ടാമത്തെ വർഷാവണേ ഈ നാട്ടില് താമസം വന്നിട്ട് അപ്പോ അങ്ങനെ ഞങ്ങള് അറിയില്ല. അതോണ്ട് എനിക്ക് വ്യക്തിപരമായി ടീച്ചറെ അറിയില്ല. എങ്ങനെയാന്നൊക്കെ?
ഉം
നമ്മള് പിന്നെ അംഗൻവാടി വിടിന്റെ തായേ ആയപ്പോ അങ്ങ് വിട്ടു. പഷേ നമ്മള് വിചാരിച്ച രീതിലും അന്ന് മോനൊക്കെ ആണെങ്കി മൂത്താള് ഏഹ് അംഗൻവാടി വിട്ട സമയത്ത് അക്ഷരങ്ങളെല്ലാം അംഗൻവാടിന്നാ പഠിച്ചേ.
ആഹ് എല്ലോം പഠിക്കും. ഇപ്പോ അംഗലാവാടി ഭയങ്കര നമ്മള് പണ്ടത്തെ പോലെ അല്ല ഇപ്പഴ്
ആഹ് അത് തന്നെ അത് തന്നെ. ഒത്തിരി മാറ്റങ്ങള് വന്നില്ലേ ഉം അതുകൊണ്ട് പിന്നെ
ഇപ്പ പൊറത്ത്ന്ന് പോക്കൊന്നുംണ്ടാവൂലല്ലേ മഴേ കാരണം.
എന്തോ?
പൊറത്തൊന്നും പോക്കുണ്ടാവൂലല്ലേ ട്രിപ്പൊന്നായിട്ട്
മഴ കൊറവല്ലേ അപ്പം പിന്നെ മാത്രല്ല പൊറത്തെങ്ങും പോന്നല്ലിപ്പോ
ഇസ്കൂൾ തൊർക്കണന്റെ മുമ്പ് ട്രിപ്പക്കെ പോയിരുന്നോ?
ഇല്ലില്ല ഇല്ല ഇല്ല ഇല്ല.
ആഹ് ഇഷ്റ്റണോ ട്രിപ്പൊക്കെ പോകാൻ ഇസ്റ്റാണോ?
ആണ് പക്ഷേ ഇപ്പൊ ചെറിയൊരു വയ്യായിക കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണെ ഡിസ്ക്കൊന്ന് ബൾജായി പോയി വീണിട്ട്. അപ്പോ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നകൊണ്ട് എങ്ങ യാത്രയും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടി തന്നെ
ന്ന്ട്ട് സുഖായോപ്പള്?
ഇല്ലില്ല ട്രീറ്റ്മെന്റ് നടന്നോണ്ടിക്കുന്നേ ഒള്ളൂ.
ആഹ്
ഉം ഉം
വേറെന്തക്കെയൊണ്ട്
ഏഹ്
വേറെന്തക്കെയൊണ്ട്
വേറെന്താ വിശേഷങ്ങളൊന്നുല്ല ഇങ്ങനെയൊക്കങ്ങ് പോകുന്നു. ഉം പിന്നെ അവടെ കൃഷിം കാര്യങ്ങളൊക്കെണ്ടോ നമുക്ക്? അതോ
ഇല്ല അങ്ങനൊന്നുല്ല ഞാനിങ്ങനെ അതായത് നമ്മളാ ഇൻസ്റ്റലൊക്കെ കണ്ട്ക്ക്ണോ ഗ്രാഫ്റ്റ്
എന്തോ?
ഗ്രാഫ്റ്റ് ഡിസ്റ്റൻസ് ഗ്രാഫ്റ്റ് വർ
ക്രാ ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെക്കെ ചെറുതായിട്ട് ഞാൻ ചെയ്തിങ്ങനെ പോവാ.
അതേല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ നല്ല കാര്യങ്ങളാ, നമുക്ക് പിള്ളോരെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതൊക്കെ ഒരു ഉപകാരമുള്ള കാര്യങ്ങളാ അതൊക്കെ.
ഉം അങ്ങനെക്കെ ചെറിയ ചെറിയ ഇപ്പോ വൺ ഇയർ ഒക്കെ ആയിറ്റൊള്ളൂ.
ആഹ് ആഹ് ഉം.
ഉം അയ്നോടൊക്കെ ഒരു താല്പര്യംള്ള ഉണ്ടായിരുന്നൊ പ്പൊ ചെയ്യുന്നയാണോ അതോ
ആഹ് നമ്മക് ഇഷ്ടം ള്ളോണ്ട് ചെയ്യണാണ്
ഉം
പിന്നെ കുക്കൊക്കെ ചെയ്യോ സ്‌പെഷൽ ആയിട്ട്
ആഹ് ആഹ് ഹാ എനെ യൂട്യൂബ്നോക്കി ചെയ്യോഅതോ
അല്ല അത് നമ്മൾ ഇഷ്ടത്തിനെന്നെ ചെയ്യണ താണ് അതായത് ഞമ്മക്ക് ഓരോരോ ഓർഡർ കിട്ടണേനനുസരിച് നമ്മള് കൊറിയറായിട്ടും അതായത് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത്കൊക്കെ
എങ്ങനെ കേക്ക് ക്കെയാണോ ഉണ്ടാക്കുന്നത്
അല്ല ക്രാഫറ്റ് പിന്നെ നമ്മളെ ഓരോരോ അണിവേഴ് ആഹ് അങ്ങനെയൊക്കെ
ആഹാ ഹ ഹ
ആഹ് അങ്ങനെ കിട്ടാറുണ്ടോ അങ്ങനെ ഓർഡർ കിട്ടാറുണ്ടോ അതോ
ആഹ് കിട്ടാറുണ്ട്
ഉം ഉം ഉം അതൊക്കെരു നല്ല കാര്യല്ലേ
ഇപ്പോഴൊള്ളല്ലല്ലാം ചെയ്യാൻ കഴി അങ്ങനത്തെ ഒര് കാര്യോല്യ
ഉ ഉം പിന്നെ അതൊക്കെ രസം ചെയ്യാ കൊട്
ആഹ് നമുക്കൊരു സായിട്ട്
ആഹ് അത് തന്നെ അതു തന്നെ
ങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ ങ്ങള്
ഈ ഞാന് ഇപ്പ ഒന്നും ചെയ്യുന്നില്ല വർക്കങ്ങനൊന്നും ചെയ്യുന്നില്ല
ആഹ് തായിറ്റ്ലെ വയ്യല്ലോല്ലെ
ആഹ് അത് തന്നെ അത്യാവശ്യം തയ്ക്കുവൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ഇപ്പം വയ്യാത്തോണ്ട് ഫുൾ റെസ്റ്റിലാ ബെഡ് റെസ്റ്റാ പറഞ് ഡോക്ടർ അഹ്കൊണ്ട് ബെഡ് റെസ്റ്റിൽ തന്നെയ
ആഹ്
അങ്ങനെ ഇരിക്കുന്നു ഒരു മാസം ആകാറായി
എങ്ങനെ മക്കളെ പോക്കൊക്കെ സ്കൂൾ പോക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുംല്ലേ ടൈമിലൊക്കെ
ടൈമിങ് ആട്ല് ഭയങ്കരായിട്ട് താമസിച്ചൊക്കെ വിടുന്നെ ഉം എല്ലാം റെഡി ആയിട്ട് വരണ്ടേ അഓണ്ട് പിന്നെ
ഈ ടൈം രാവിലെ ഒരു മോർണിംഗ ടൈമ ഒരു ജഗ പോക ക്കെ ന്നോ
അൽ അതെ അതെ അതെ അതെ അവധി സമയാണേ കുഴപ്പമില്ലന്ന് പക്ഷെ പ്പൊ ഈ ക്ലാസൊക്കെ സമ് തൊടങ്ങിയ സമയായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
ന്ത എന്ന ങ്ങട്ട്
ഏഹ്
വേറെ എന്താ കേട്ട്
വേറെന്താ ഇങ്ങനെയൊക്കെയങ്ങ് പോവ്ന്നു റെസ്റ്റും കാര്യങ്ങള് വീട്ടിൽ തന്നെ ഉം ഓക്കെ ഓക്കെ
ഓ ശരി
ഓക്കെ ശെരി
ടേബ് ലേ
അ